ഹലോ കേക്ക് ന്ന് ആഹ് കേക്കാവേ ക്ക എവിടാ ഉം എന്തൊക്കെ പഠിച്ച്
ആ ഇപ്പം കൊറെ പുന്നപ്പ്ര വയലാർ സമരവും പിന്നെ മലയാളി മെമ്മോറിയൽ ഈരോ മെമ്മോറിയൽ ആ അതൊക്കെ ഇങ്ങനെ വായിക്കു ആയിരുന്നു.
ഉം തീരാറായോ.
ആഹ് അത്രയും ഒരു ടോപ്പിക്ക് തീർന്ന്
മഴയുണ്ടോ
മഴയോ ഇവിടെ തകർത്തടിച്ച് മഴ പെയ്തോണ്ടിരിക്കുവാ
ഉ ഇവിടെ ഭയങ്കര മഴ എപ്പം തുടങ്ങിയത ഇതുവരെന്നും തീരുന്നേയില്ല മറ്റേ കൂട്ടുകാരി വന്നില്ലേ ഇന്ന്
ഏത് കൂട്ട്കാരി രണ്ടു പേർ
വേറൊരു ചേച്ചി ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞ
അവള് വന്നില്ല വേറൊരു ഞാഞ്ഞൂലുണ്ട് എന്റെ കൂടെ അവള് വന്ന്
ഉം ഉം
പിന്നെന്തുവാ
പിന്നെ എന്തണ്ട് വിശേഷം
ചോറൊക്കെ കഴിച്ചോ
ആഹ് ചോറൊക്കെ എപ്പഴേ കഴിച്ച്
ആഹ് ആഹ് ഞാനി കഴിച്ചു കൂട്ടുകാരി കൊണ്ട് തന്നായിരുന്ന് ചോറ്
ഉം നല്ല ആയിർന്നോ
ആഹ് നല്ല മീൻകറിയായിര്ന്ന്
ഉം ഉം എന്തൊരു മഴ
ഭയങ്കര മഴ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ മഴയ ഇവിടെ തോന്നതേ ഇല്ല
ഇല്ല ഇങ്ങനെങ്ങ് ആഹ് ഉം ഇതെതുവ ഒട്ടും തീരുന്നേയില്ല
ഉം മഞ്ഞും കൂടെ അതിനകത്ത് അല്ലെ മഞ് മൂടികിട
ഭയങ്കര മഴ
ഉം
പിന്നെ വേറെന്താ ഉണ്ട് മോളൊക്കെന്തി സ്കൂളി പോയോ അതോ വീട്ടിലുണ്ടോ
വീട്ടിൽ ഉണ്ട് ഇന്ന് ശനിയഴ്ച്ച അല്ലെ പോണ്ട
ആഹ് ഉം ഉം പ്പം ആഹ് അവിടെ ഇരുന്ന് വല്ല ടി വി എങ്ങാണം കാണുമായിരിക്കും
ആഹ് ആയിരിക്കും പിന്നെ കാർട്ടൂൺ കണയിരിക്കും മിക്കവാറും
ഉം ഉം പിന്നെ വീട്ടിൽ വേറെ ആരുണ്ട്
ഇന്റെ അമ്മ ഇണ്ട്
ആഹ് ആഹ് ആഹ് ഉം ഉം
ഇന്നല്ലേ
എന്ത് കേട്ടില്ല
ലെഡു തിന്നോ ഇന്നല്ലേ
ആഹ് തിന്ന് തിന്ന് തിന്ന് അമ്മയ്ക്കും കൊടുത്ത് ഞാനും കഴിച്ച്
അമ്മക്ക് ഷുഗർ ഇല്ലയോ
അന്നാലും കൊറച്ച് അര മുറി കഴിച്ച് വേണോന്ന് പറഞ്ഞ് ചോയിച്ചപ്പം
അയ്യോ ആഹ്
അപ്പ പിന്നെ അങ്ങനെ കൊട്ത്ത് പിന്നെ ഞാൻ ആഹ് ഒന്നര പി ഇത് ഞാൻ തിന്ന്
ആഹ് ഹ
ഇന്നൊന്നും വാങ്ങിച്ചോണ്ട് പോണ്ടേ
എന്റെട്ത്ത് പറഞ്ഞ് ചോദിച്ചായിര്ന്ന് പിന്ന തോന്നു നെ മേടിച്ചോട്ട് വരുന്ന ഞാ പറഞ്ഞ് ഒന്നും മേടിച്ചോണ്ടരത്തില്ല അമ്മ ഒരു മുട്ടയി എങ്കിലും മേ മേ
ആഹ്
എന്തലാം ഒരു കപ്പ
ഞാൻ അവടെ ഇളെ നമ്മൾ അന്ന് ചായ കുടിക്കരു കട കയറിയില്ലായിരുന്നോ ഞാൻ ചേച്ചി മുട്ടപ്പപ്പ്- ഞാന ഒരു മറ്റേ വടയും മേടിച്ച് കഴിച്ചൊരു കട അവിടെണെങ്കി ഈ മഞ്ചിന്റൂട്ടുള്ള വേറൊരു റോസ് കള്ളല്ല കവറും മുപ്പോരി അവടെ ഇരിപ്പുണ്ട് നല്ല നീളം ഒണ്ട് അത് വാങ്ങിച്ചൊണ്ടോടെന്നോ
മഞ്ചിന്റെയോ ഞാൻ വേരിച്ച് ഇന്ന് എന്തെങ്കിലും ഒരു കവറ് അല്ലാതെ എന്തെങ്കിലും മേടിച്ചോണ്ട് കൊടുക്കാന്ന്
ഓഹ് ആഹ് ആഹ് മിച്ചറൊക്കെ തൂക്കി വാങ്ങുന്നേ കൊള്ള തൊള്ളോ കവറി വാങ്ങുന്നെ കൊള്ളത്തില്ല
ബേക്കറീലെ മിച്ചറ് വേടിക്കണം അതേ കൊള്ളത്തോള്ളൂ എടി മറ്റേത് എന്തുവാ എണ്ണെയൊന്നും അറിയത്തില്ല
ആഹ് അത് ശരി ഈ ബേക്കറിലേം മെച്ചോന്ന് എന്തോ എണ്ണയാന്നു നമുക്ക്റിയ
പക്ഷെ അത് കഴിക്കുമ്പോ ഒരു വെളിച്ചെണ്ണടെ ടെസ്റ്റ് വരുന്നുണ്ട് മറ്റേത് ഒന്നും അറിയാൻ വയ്യ മറ്റേതിനകത്ത്
വേറെ വല്ലോം മുറുക്കോ കൊഴലപ്പോ അങ്ങനെ എന്തെങ്കിലും ഒള്ള ഐറ്റം വാങ്ങാന്നെ എന്താ
അവർടെ അങ്ങോട്ട് പോകുമ്പോ വേടിക്കണം അങ്ങനെ ഇരിക്കുന്നു മഴയായോണ്ട് എറങ്ങാനും വയ്യ ഇറങ്ങാന്ന് വിചാരിച്ചതാ നാല് മണിയാവട്ടെന്ന് വിചാരിച്ച
ഉം ഇന്ന് പുള്ളേർക്ക് പരീക്ഷയൊണ്ട് വേറെ പിള്ളേർക്ക് അപ്പോ എല്ലാം കൂടെ ആവുമ്പോ തെരക്ക് - ക്കെ ആയിരിക്കും കൊറച്ച് കഴിഞ്ഞട്ട് എന്തായാലും എറങ്ങാം-
ആഹ്
പിന്നെ വേറെ എന്തൊണ്ട്
പിന്നെ- പിന്നെന്തുവാ-
പിന്നെ ഒന്നുംയില്ല പിന്നെ എന്താ ഒന്നും മിണ്ടാത്തെ പറ-
പിന്നെ വേറൊന്നുംയില്ല ഞാനിങ്ങനെ വെളിയിലോട്ട് നോക്കിയിരിക്കുവായിരുന്നു മഴ പെയ്യുന്നത്- നോക്കിക്കോണ്ട് അവിടെം നല്ല മഴയില്ലിയോ
ആ ഇവിടെം നല്ല മഴയൊക്കെ ഒണ്ട് ഭയങ്കര മഴ മഴ- തോന്ന് കഴിയിമ്പം എറങ്ങണം
ആഹ് ആഹ് ആഹ് ആ പിന്നെ അമ്മയുണ്ടോ വീട്ടി-
അമ്മ അമ്മേടെ വീട് വരെ പോയിട്ടോ ബാങ്കില് പൈസ അടക്കണായിരുന്നു അപ്പൊ അങ്ങോട്ട് പോയിട്ട് വീട്ടില് കേറി ഇപ്പം വൈകിട്ട് അവിടെന്ന് എറങ്ങും അവിടെം ഭയങ്കര മഴയെന്ന് അതുകൊണ്ട് മഴയൊന്നും തോന്നി - ട്ട് അച്ഛൻ ജോലിക്ക് പോയി ഇത് അമ്മേടെ വീട്ടിപോയതാ ഞാൻ വീട്ടിൽ ചെലപ്പോ ആരും കാണത്തില്ല ഞാൻ തന്നെ കാണൂ
അന്നേരം അമ്മ ഇനിയെപ്പം വരും ഇനി
ഞാൻ പറഞ്ഞതാ ഞാൻ വിളിച്ചു പറഞ്ഞയങ്ങ് എറങ്ങെന്ന് പറഞ്ഞിട്ട് കുഞ്ഞമ്മ വര ട്ടെ കുഞ്ഞമ്മയ്ക്ക് വേറെരുടത്ത് ജോലിയുണ്ട് അവിടെ പോയിട്ട് വരട്ടെ കുഞ്ഞമ്മെ കണ്ടിട്ട് പോവാന്നും പറഞ്ഞൊണ്ട് അവിടെ ഇരി- രിക്കുന്നെ എന്തായാലും ഇഞ്ഞി വെരുമ്പോ ആറ് മണിയൊക്കെയാവും ഞാൻ പറഞ്ഞതാ മഴ ആയൊണ്ട് നേരത്തെ ത്തെ എറങ്ങെന്ന്
ആഹ് ആഹ് അവിടെ ആരുണ്ട് അപ്പം
അവടെ അമ്മേടെ ചേട്ടത്തിയുണ്ട് അനീത്തിയുണ്ട് പിന്നെ പുള്ളാരൊക്കെയുണ്ട് ആഹ് അടുത്തടുത്തടുത്താ രണ്ട് വണ്ടി കേറി ഇങ്ങ് വരുമ്പഴുതേന് സന്ധ്യയാവും നേരത്തെ എറങ്ങാൻ പറഞ്ഞിട്ട് കേട്ടില്ല
എന്നിട്ട് തന്നെങ്ങ് വീട് വരെ നടക്കണ്ടേ
ആരാ
അമ്മ
ആ നടക്കണം
ആ രാത്രിയായി കഴിഞ്ഞാ പാടല്ലിയോ
ഞാൻ നേരത്തെ അതിനാ നേരത്തെ എറങ്ങാൻ പറഞ്ഞത് പക്ഷെ എറങ്ങണില്ല
ആഹ് ആഹ് ആഹ് പിന്നെ
ഉം പിന്നെ എന്ത് പിന്നെ എന്തുവാ ഏഹ്
പഠിക്കുന്നില്ലിയോ
പഠിക്കണം
ഉം
ഇനിയിപ്പ ഇന്ന് പഠിക്കാനുള്ള സമയം കഴിഞ്ഞ് ഇനി പഠിച്ചൊണ്ടിരിന്ന് കഴിഞ്ഞാ വീട്ടീപോകാൻ പറ്റത്തില്ല
ഉം ഉം
അയ്യാ
പിന്നെ എന്തുവാ
പിന്നൊന്നും ഇല്ല സുഖായിട്ടിരിക്കുന്നു സുഖാമാണോ
ഉം സുഖമാണ്
ഇപ്പൊ അടുത്തു വന്ന ആള് എന്തു പറഞ്ഞത്
അടുത്ത് വന്ന ആള് പറഞ്ഞത് അങ്ങോട്ടു ഇങ്ങോട്ടു സംസാരിക്കുവാണോന്ന് ചോദിച്ചതാ
ഉം ഉം ഉം ഉം നമ്മുക്ക് വട്ടാന്ന് തോന്നിക്കാണും
ഉം എന്നട്ട്ഞാൻ പറഞ്ഞ് ആന്ന് പിന്നെ പറയാന്ന് പറഞ്ഞതാ
മ്
ഉം പിന്നെ പിന്നെ ഞാനിങ്ങേ ഓരോന്ന് പുസ്തകോം അങ്ങനെടുക്കും ഒറക്കം വരുമ്പഴാണെങ്കില് ആഹ് ഒറ ക്കം വരുമ്പഴാണെങ്കില് എടക്ക് ഇരുന്ന് പാട്ട് കേൾക്കും ഹെഡ്സെറ്റ് വെച്ച് തൊടക്കം മാർഗംവീണ്ടും വായിക്കും
മ്
അങ്ങനെ
വീട്ടിലാണെങ്കി നമ്മള് കെടന്നിപ്പൊ ഒറങ്ങിയെനെ
ഉം സത്യവാ ഒന്നും വായിക്കലും പഠിക്കത്തൊന്നുല്ല
ഉം മഴേം കൂടെ പെയ്തോണ്ട് ചോറും കഴിച്ചിട്ട് വേണങ്ങി കെടന്നൊറങ്ങിയെനെ ഉം ഇവിടായൊണ്ട് കുറച്ചെങ്കിലും എന്തേലും നോക്കിയേല്ലേ
ഉം തിങ്കളാഴ്ച്ച ആവുമ്പത്തേക്കും ആറാം തീയല്ലേ തിങ്കളാഴ്ച്ച
തിങ്കൾ അല്ല അല്ല ഏഴ്
ഏഴാണോ
ആഹ് അല്ല അല്ല ഇന്ന് നാല് അല്ല സോറി സോറി
ആറാംതീ അല്ലെ മോക്ക് യുണിറ്റ് ടെസ്റ്റ് തൊടങ്ങും പിന്ന എനിക്ക് എനിക്ക് പരീക്ഷ ന്ന് വിളിച്ചാതിനി ഓഗസ്റ്റിലെന്നാകും
ആണോ
അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചെല്ലാം പരീക്ഷ കൊണ്ട് വെച്ചേക്കുവാ
ഓഹ് അപ്പൊ ഓണത്തിന്റ ടൈമില് ഓണത്തിൻ ടൈമി പരീക്ഷയല്ലേ
ആന്ന് അന്നെരെ അവരെല്ലാം ആ ഇപ്രാവശ്യം അവരൊന്നും വരത്തില്ലാന്ന് തോന്നുന്നു ചേച്ചിക്ക് വരാൻ പറ്റാത്തോണ്ട് നമ്മളങ്ങോട്ട് ചെല്ലണംന്നാ പറഞ്ഞേക്കുന്നേ
നിങ്ങക്ക് പരീക്ഷ നേരത്തത്തെ മാറ്റി വെച്ചതല്ലേ
മാറ്റിവെച്ചത് ഇപ്പൊ വീണ്ടും അടുപ്പിച്ചടുപ്പിച്ച് ആ വൈവെയും ആഹ് എക്സാമിന്റെ പിറ്റേന്ന് വൈവേ വെച്ചേക്കുവാ നേരത്തെ ആക്കേ അത്രേ ഒള്ളാരുന്നു അടുപ്പിച്ചു വൈവേ ഇരുപത്തിയാറിനാരുന്നു
ആഹ് ആഹ്
ആ ഹ് ഇരുപത്താറാവുമ്പഴത്തേക്ക് ഫുള്ള് കഴേണ്ടുന്നതാ
അതായിരുന്നു നല്ലത്
നിന്റേത് എന്തായിരുന്ന് ഉം എല്ലാം തകിടം മറിച്ച് ഇനിയിപ്പം വീണ്ടും ഗ്രീനെസ് കൊടുക്കാൻ പോവാന്ന്
അയ്യോ അപ്പൊ ഈ പരീക്ഷ ഇനി മാറ്റോ
ഇനി ഇത് മാറ്റിക്കും ജൂലൈ മാസം ജൂലൈ ആവുമ്പോ രണ്ട് വർഷം തീരേണ്ടന്നെ അല്ലേ
ആഹ് ഇത് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞ അപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാനൊക്കെ എങ്ങനാ
ലാ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കുറേ നാളുകൊണ്ട് മുന്നോട്ട്
ഇല്ല കാര്യം പറഞ്ഞോ
ആഹ് ആഹ് ആഹ്
ഉം ഉം പിന്നെ വേറെന്തുണ്ട് പറ എന്തെങ്കിലം ഏഹ്
ഇല്ല ഒറങ്ങീരിയോ
ഇല്ല ഇല്ല ഇന്ന് ഒറങ്ങിയില്ല കൊറച്ച് പരി ഞാൻ പഠി ക്കുവാരുന്ന്
വീട്ടിലാന്ന് പറഞ്ഞിട്ട് ആണോ
വീട്ടിരിന്ന് പഠിക്കുവായിരുന്നൂ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രില് ഒറക്കം വരത്തില്ല
അത് ശരി അൻക്ക് പേട് മേടിക്കണന്ന് പറഞ്ഞിട്ട് മേടിച്ചോ
ഏയ്‌ ഇല്ല ഇല്ല വാങ്ങണം
ആഹ് പിന്നെ എന്തുവാ എനിക്കണെങ്കി ഒരു ഫോണിന്റെ കവർ മാറ്റണമായിരുന്ന്
ആഹ് ഉം പിന്നെന്ന് ഇന്ന് കടേലെങ്ങാനും കേറണോ
ആഹ് ഇന്ന് കടയിൽ കയറി ഒരു ഫോണിന്റെ കവറ് മാറ്റിെടുക്കണായിരുന്നു കവറ് മൊത്തം എളകി
പിന്നെന്നാ വേറെ എന്തുവാ ശരി എന്നാ ശരി ആഹ് ഓക്കെ